ആ
എന്തൊക്കെണ്ട് വർത്താനം
ഹലോ ആ ആ സുഖാണ്
ചായട്ച്ചോ
ചായട്ച്ചു.
എന്താ കടി സ്പഷ്യൽ എന്താ?
കടി എലട
ഏ മക്കള് നിപ്പൊട്ടുന്നുണ്ടാവുല്ലേ
മക്കളൊക്കെ സ്കൂള്ട്ടു വന്നു മോനെത്തീട്ടില്ല മറ്റവരൊക്കെ എത്തി
ആ രണ്ടാ വന്ന രണ്ടാമത്തെത്തി ത്തി അത് കളിക്കാ ഫുട്ബോള് കളിക്കാൻ പോവല്ണ്ട് അങ്ങട്ട് പോയീണ് കളിക്കാൻ പോയി ചെറുതന്ന് ചായട്ച്ച് പയ പയമ്പൊരി
ആ അയ്ശരി
ഞാൻ വ അടി ഉം ആ ഞാന് പൊറത്തു പോയിനീ അപ്പൊ.
പഴംപൊരി അങ്ങനെ ഉണ്ടാക്കല് മൈദമാവിലോ ആട്ട ആട്ടപ്പൊടിയിലോ?
മൈദ പൊടില്.
ഹലോ
മൈദ പൊടില് ഇണ്ടാക്കല്.
ആത്ശരി.
നിങ്ങള് ങ്ങനെണ്ടക്കല്?
അങ്ങനെ തന്നെ മ ചെലപ്പോ മൈദേല് ണ്ടാക്കും ചെലപ്പോ ആട്ടേല് ഇണ്ടാക്കും.
ആ മൈദ ഒന്നുങ്ങൂടെ ടെസ്റ്റ് ണ്ടാവലെ?
ആഹ് ആ മൈദാവുമ്പോ ഒന്നൂടി ടേസ്റ്റ് കൂടും.
ഉം മ എത്ര മക്കളാ?
ഇൻക്ക് നാല് ആള്
എഹ് ശെരി.
നാല് മക്കള്
ഹേ വലുത് ത്രേല്ലാ?
മൂന്ന് പെണ്ണ് ഒരാണും മോള് ചെറുത് യു കെ ജിയില് പിന്നെ പിന്നെ പ്ലസ് വൺല് മോന് പിന്നെ പത്താം ക്ലാസ്സലുണ്ട് ഒരു പെൺകുട്ടി. മൂത്ത മോള് കല്യാണം കഴിഞ്ഞ്ന്ന്.
ഏ അത്ശരി.
വലിയ കുട്ടിയായിന് ആ ഓ ഒരുട്ടിണ്ട് ഒന്നര വയസായ ഒരു
ആ എ അശരി
ഓളിപ്പ പി ജിക്ക് ഓള് പി ജി ചെയ്യാണ്. പിന്നെ എക്സാമൊക്കെയാണിപ്പോ.
അത്ശരി. എന്റെത് പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പോ കണ്ടിങ്ങിന് പഠിച്ച വലുത് രണ്ടാമത്തെത് എട്ടാം ക്ലാസത്തിലാണ്. മൂന്നാമത്തത് രണ്ടാം ക്ലാസ്സിലാ.
അത് ശരി. ഏ ആൺ പെൺകുട്ടിയ ആൺകുട്ടിയാളോ?
ചെറുത് പെൺകുട്ടി മറ്റേ രണ്ട് ആൺകുട്ടികള്.
ആഹ് ശരി. വേറെന്താ
പിന്നെ എന്തൊക്കെന്ന ആ ഭർത്താവ് വടെല്ലെനി. ഇപ്പൊ വന്ന്ണ്.
ആഹ് ശെരി നാട്ടിൽ തന്നെ ആവൂല്ലേ.
അല്ലല്ല ഗൾഫിലേനി.
ആഹ് ശരി
ആഹ ആഹ.
മം ഹ് ന്ന്ട്ട് വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ ആയോ?
ആഹ വൈകുന്നേരത്തിന് അയന്
ച ചപ്പാത്തിയാണോ?
അല്ല ചപ്പാത്തി ഉണ്ടാവ ദോശയാ.
ആഹ ആഹ എന്താ ഷുഗറുണ്ടോ?
ആ ഒരു ഭക്ഷണം അതെയ അവ്ട്ന്ന് ശീലായോണ്ടേ രാത്രി ചപ്പാത്തിയോ കുബൂസ്
ആഹ് ശരി.
ഉം
എന്നിട്ട് ഇങ്ങക്കന്താ ഉച്ചക്കൊക്കെ എന്താ ഇനി?
ഉച്ചക്ക് ബീഫ് ഇണ്ടായിന്, അച്ചാറുണ്ടായിന്. കാബേജിപ്പഴുണ്ടായിന് വെണ്ട മുളകിട്ടണ്ടായിന്..
ഏ വെണ്ട വെണ്ട എങ്ങനെ മുളക് ഇടല്
മല്ലി മുളകും മഞ്ഞ മഞ്ഞ തക്കായിട്ടത്.
അയ്ശരി, തക്കാളി ഇട്ടുങ്ങണ്ട്..
നമ്മൾ ചെറുള്ളി ചെറുള്ളി ക്കാളിയിടുക എന്നിട്ട് വാട്ടുക, കരിവേപ്പിന്റെ ഇല ഇടുക മം എന്നിട്ട് പിന്നെ ഇച്ചി മഞ്ഞ മുളക്പൊടി, മല്ലിപ്പൊടി, ണ്ടാക്ക അല്ലെങ്കിൽ കടുകക്കണ്ടാക്ക.
ആ ആഹ ഞങ്ങള് കടുകി.. ട്ടങ്ങാണ്ടണ്ട്ങ്ങന പുള്ളി വാർന്നിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് അങ്ങെ..
ആഹ ആഹ
പലവരും പലയ രീതിയിലായിക്കാറലുണ്ട്..
മം മം ആ ഓരോ സ്ഥലത്ത ഓരോ ഇതുണ്ടാവും
മം മം.
ഇപ്പൊ ഞാൻ പൊറത്ത് പോയപ്പന്നേ ദേ നാ ഇപ്പൊ ഫ്രീയാണല്ലോ കേസ്.. പിന്നല്ല പോയീല്ല ഓരോ സ്ഥലത്തൊക്ക ഇല്ലേ..
ആൾക്കാരുണ്ടാവ കേറണുണ്ട..
ആഹ ആൾക്കാണ്ട് ആ മണ്ണൊക്കെ ഇണ്ടായിന്. ആണുങ്ങൾക്ക് പൈസ വേണം, പെണ്ണുങ്ങൾക്ക്‌ പൈസ വേണ്ട. കുട്ടിയക്ക് വേണ്ട തോന്നണല്ലേ ആൺകുട്ടിയക്കാണോ?
എന്താ അറിയില്ല അങ്ങനെ ഇന്നാണല്ലോ ഇപ്പ സൗജന്യയാത്ര
ആഹ് ആഹ് ആ തുടങ്ങിയാണ്.
മം ഞമ്മള് ഇതിലൊക്കെ ഇന് അങ്ങാടി പോണം കെ എസ്ആർ ടി സി ഇതി.. നാട്ടുക്കൂടെക്കാവുമ്പളേ..
ആഹ് ആ അമ്മളോടങ്ങനന്നെയാ അത് ഇതിനങ്ങോട്ട് എപ്പഴും മാസ തന്നെല്ല എപ്പഴേ ഉള്ളു.
അയ്ശരി ഇവിടെ ഞാ.. എങ്ങനെ ആ അവിടെൊക്കെ അങ്ങനെ തന്നെ ഞങ്ങളൊക്കെ നാട്ട.. മ്പുറത്താരന്നയാണ് അങ്ങടിക്കാരൊന്നല്ല അപ്പൊ എപ്പോഴങ്കിലൊക്കെള്ള വസ്..
ഞാൻ പിന്നെ വണ്ടിയെ എനിക്കിന്നെ സ്കൂട്ടി ഉണ്ടായൊണ്ട് പിന്നെ..
ആഹ ആഹ അങ്ങനെ പോകാൻ പറ്റിയ കാറല്ലേ?
മം
എന്നിട്ട എന്താ മക്കളൊക്കെ എന്താ പറയണ്? പഠിക്കാനൊക്കെ അങ്ങനെുണ്ട് കുട്ടികളൊ.. ക്ക
കുട്ട്യേള് പഠിക്കാത്താ കൊഴ്പ്പൊന്നുല്ല ചെർതിന്റെപ്പോ നടക്കണാ പിന്നെ രണ്ടാം ക്ലാസിലല്ലേ ഈ എൽ കെ ജി, യു കെ ജി ഒന്നും പോയില്ല അപ്പൊ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിക്കാണ് ചേർത്തിയത്. അങ്ങനെ വഴി ഉം അപ്പൊയ്ന്റപ്പങ്ങനെ നട്‌
എൽ കെ ജിയില് അങ്ങനെ പോവേനു എട്ത്തില്ലായ്ട്ടോ?
മറ്റേനൊന്നു ആക്കീട്ടില്ലേനീ പിന്നെ ഓളെ അങ്ങനേണ് പോ കൊണ്ടേക്കി പിന്നെ മാണ്ടില്ലേനിന്നായി
അതന്നെ ഇപ്പ എല്ലാ കുട്ട്യേളേ ഇപ്പേ ആദ്യത്തെ മാതിരിയല്ല ഇപ്പൊ എല്ലാ കുട്ട്യാളും പോണോ അ
ആ പോണം നമ്മളുടെ മറ്റേ രണ്ടാളും പോയിട്ടില്ല
ആ ൻ ബ ഇവടക്കങ്ങൻതന്നെ ചെറേ മറ്റേര് മറ്റേരാന്നും പോയിട്ട് ആഹ് മറ്റേരൊന്നും പോയിട്ട് ആദ്യം മദ്രസ് ല് ആക്കേണ്ടരു അങ്ങനെന്തെങ്കിലും സിസ്റ്റ് ഇണ്ടാവൂല്ലേ
അല്ല മദർസിലും സ്കൂളോകൊപ്പന്നെ ച്ചേർത്തിയേ
അയ് ശരി ചെലോർക്കേ ആദ്യം മദ്രസ് ചേർത്തീട്ട് വേണം സ്കൂൾ ചേർത്താന് അങ്ങനെരു
ആ ഇല്ലവിടെ അങ്ങനെ മദർസ്ക്ക് ആ എ ൽ കെ ജിക്കാ ന്ന് പർഞ്ഞ സ്കൂൾ പോയാ പോരെ ചോയ്ക്കും
ഏ ഇവടിയൊക്കെങ്ങനെ തന്നെ മറ്റേ രൊന്നും പർഞ്ഞയ്ച്ചി പിന്നെ ചെർതിനേപ്പായ ഇപ്പം പിന്നെ എല്ലാ കുട്ടിയേളും പോണോരായ്മ്പളേ ഓ ഓർക്കൊരു കെതിയേടാവൂലേ
ഉം ടീച്ചർ പർഞ്ഞ്ന്നട്ടേ ഓളേ ഒരു കൊല്ലം എ എൽ ജി യൂ ക്കെ ജെ ഏതേന്ന് ഇർ ത്തിയേണ്ടിന്നൊക്കെ പർഞ്ഞ് ഓക്ക് മലിയാളം തീരീം അറയില്ലേനി ഇപ്പൊ മലിയാളംക്കെ ഏകദേശം റെഡിആയി ഇംഗ്ലീഷ്കൂടൊന്ന് സൗണ്ട്കൾ ഒന്ന് ലവലാവാണ്ട് അത്‌ ആയി കിട്ടിയാപിന്നെ കൊയ്പ്പല്ല.
അതൊക്കെ സാവധാനങ്ങനെ പഠിച്ചോളു ഇപ്പം എൽ കെ ജി യു കെ ജി പോയാലു പോൽക്ക അതൊന്നും പടിയൂല അപിന്നെ പേ നമ്മ അക്ഷരൊന്ന് കിട്ടുന്നല്ലാതെ വേറൊന്നുംപോൽക്ക് അങ്ങനാണ്ട് ലെവലവൊന്നുല്ല.
ഉം പിന്നെ ഓലെ ക്ലാസ്സ്‌ത്തെ ട്ടിയാളൊക്കെ എൽ കെ ജി യു കെ ജി പോയ വല്ല്യട്ടാളാണേ ഓളയില് ചെർത് ഒക്കെ ഏഴ് വയ് കയ്ഞ്ഞോലാണ് ഒന്നാം ക്ലാസ്ക്കന്നെ ഇവക്കാറയ്സായപ്പോ ഒന്നാം ക്ലാസ് ചേർത്തിയത്.
എ ഏ ന്റെ കുട്ടീനേ ഞാന് മൂ മൂന്നര വയസ്സായന്ന് അങ്കലാടി പോവാതെ എൽ കെ ജി ചേർത്തിയത്
ഏ അയ് ശെരി
അംഗനവാടി ഞങ്ങളെ തൊടീതന്നെണ്. അംഗലവാടി ഞങ്ങളെ തൊടീതന്നെണ്ട് അട്ക്കോള് പോവൂല ഓള് വണ്ടീ പോവാർന്നു അപ്പൊ മൂന്നര മൂന്നേമുക്കാലാവ്ണൊള്ളൂ അപ്പൊക്ക്ന് കൊണ്ടോയി ചേർത്തീണ്. ഇപ്പൊ നാലരായിട്ടൊള്ളു അപ്പോക്ക് യു കെ ജി യിലായി.
ആ ആ
മ്
ഉം ഇനിപ്പോ അഞ്ചരാവുമ്പോത്ത്ന് സ്കൂള് ചേർത്താനാവൂല്ലേ.
ആഹ് അഞ്ച് അഞ്ചേ കാലൊക്കെ ആവുമ്പോക്ക് ഒന്നിലെത്തും സ്കൂളാവും. ഇനി മദ്രസില്
നേരം വൈകി ചേർത്തിയാ മതിയെനി സ്കൂള്ല് ഏ എൽ കെ ജിക്കന്നെ പർഞ്ഞെയ്ച്ചാ ഒരു കൊല്ലംകൂടെ കഴിഞ്ഞിട്ടേ.
അതന്നെ ഇക്കൊല്ലാണ് ഇപ്പൊ എൽ കെ ജി പ്രായം ശെർക്ക്ന് അപ്പോക്ക്ന് ഇപ്പോളങ്ങനെണ്ട് ചേർ
ആ നിർത്തിയാ മതിയേനി ആടെന്നോ
അയ്ന് ഓളെ വേറെ കുട്ട്യാളൊക്കെ പോണെകണ്ടപ്പോ ഓൾക്കുംവണ്ടീല്
ആ അത്തന്നോ ഇതിപ്പോ അങ്ങനെ ആയാ പ്രായാവാഞ്ഞാല് ഇബടെ ഒരു കുട്ടി അങ്ങനെ നേർത്തെ ചേർത്തി ങ്ങണ്ട് പത്താം ക്ലാസൊരു കൊല്ലും കൂടി ഇർത്തിയാരെണ് പത്താം ക്ലാസയ്താ കഴിഞ്ഞേ അങ്ങനത്തെ ഓരോ നിയമം സിസ്റ്റം ഒക്കെ വരുവല്ലേ
ആ പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സാകാതെ സെസ് ചെയ്താനേക്കൂല
ആയിക്കൂട പതിനഞ്ച് വയസ്സ് ആവാൻ വേണ്ടി ഒമ്പതാം ക്ലാസ് തോൽപ്പിച്ചൊക്കെ ഞാൻന്തോവാ ചെയ്തക്കാ
ഉം അപ്പൊ അങ്ങനെ ചേർത്ത്നി ചിലപ്പോൾ ഒരെല്ലാം കൂടിയൊക്കെ അടുത്തെല്ലാം കൂടി യു കെ ജി യിൽ ഇരുത്തി ഇരുത്തിങ്ങാണ്ട് പിന്നെ ഒന്നൊക്കെ ആക്കിയല്ലേ ഒന്നും കൂടി ഒക്കെ പടിഞ്ഞോളെ തീ പിന്നെ ഒക്ക് മുന്നൂറ്റി അൻപതാണ്
അതല്ല പ്രൈമ ഇതന്നെ പ്രീ പ്രൈമറിയാണ് സ്കൂളത്ത്
അ അല്ല ഗവൺമെന്റ് സ്കൂളില് പിന്നെ പ്രീ പ്ര അങ്ങനെ എടുക്കയാണ് പ്രീ പ്രൈമറി എടുക്കാണ് പ്രൈവറ്റ് ആയിട്ടല്ല എന്നാല ഫീസ് ഉണ്ട്
ആ ഉണ്ട് അവിടെക്കെണ്ട്
ആ മുന്നൂറ്റി അൻപത് റുപ്യ ഉണ്ട് ഫീസ് പിന്നെ
വേടയും വരും ഭക്ഷണത്തിനൊക്കെ വേട കുടുതല് അല്ല മാസം മുന്നൂറ്റി അൻപതോ
ആ ഒരു മാസത്തില് മുന്നൂറ്റി അൻപത്
അപ്പൊ അപ്പൊ എത്ര പേര് അപ്പൊ ഒരു വർഷത്തി മൂവായിരത്തി അഞ്ഞൂറല്ലേ ഏഴു വർഷത്തില്ലേ പത്ത് മാസത്തിന് അങ്ങെന്റെ അയ്യായിരം വരുംല്ലേ
ആഹ് അയ്യായിരത്തിമ്മ ആവൂല വണ്ടി പൈസ പിന്നെ വേറെ
ഞാൻ പിന്നെ നമ്മക്ക് കുട്ടുംബോത്തി തക്കംങ്ങനെ കൊണ്ടതാ പി ഞാൻ പിന്നെ അതും വേണം ഇതും വേണം ഒക്കപ്പാടെ
അതൊക്കെ എല്ലാർക്കും അങ്ങനെ തന്നെയ ആണ നമ്മൾക്കൊക്കെ പിന്നെപ്പോ ഓരോ നേരത്തല്ലേ ഓരോന്നും ചെയ്യാൻ പറ്റ പറ്റൂള്ളൂ ഇപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെടായിട്ട് പൊയിക്കോളൂന്ന് കരുതിട്ടങ്ങട് വിട്ടതാ
ആ എ രാത്രി ഒക്കല് ഭക്ഷണം ഒക്കെ ആയോ
രാത്രികൾക്ക് ഭക്ഷണം ഇല്ലേ നിസ്കരിക്കട്ട എന്നിട്ട് കുക്കറിലേ നെയ്ച്ചോറക്കിട്ട് വെക്കാ ച ങ്ങാണ്ട് വേണ്ടല്ലോ
ആ ആ ശരി ഇവിടെ കഴിഞ്ഞ പ്രാവശ്യ ക്കാക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കി യത് ഇന്ന് പച്ചരിച്ചോട് രാത്രിയൊക്കെ ഇപ്രാവശ്യം ചോള കണ്ടാ പറഞ്ഞാല് വെള്ളപ്പോ
ഇവിടെ തന്നെ മൂപ്പർക്ക് നല്ല ഷുഗറാണ് പിന്നെ ചപ്പാത്തി ആദ്യൊക്കെ ഉണ്ടായ ഇപ്പ ചപ്പാത്തി തിന്ന് തിന്ന് ചപ്പാത്തി ഇഷ്ടമല്ലാണ്ടക്കണ് ഇപ്പപ്പ ചോറ് തന്നെ തിന്നല് പെരുന്നാളിന്റെ ബീഫ് കഴിഞ്ഞിട്ടില്ലേ
ആ അത് വാങ്ങിയതി ഇ ഇവിടാ ആകപാട ഒറ്റ പോതി ഇറച്ചിയെ വെട്ടീന്
ഏ
ഇവടെ രണ്ട് നാള്ക്ക് കിട്ടലുണ്ട്
ആ ആ
സുന്നി മുജാദം കിട്ടലില്ലനി പക്ഷേ എപ്രാവശ സുന്നാ അത് മാത്രം ഉൂ മുജാദാ കിട്ടയിട്ടില്ല കണ്ടപോത് എല്ല അവ അ വല്ല അറച്ചില്ലല്ല എല്ലൊന്നും ബസ പോയാ അപ്പോഴൊ ഒരു കിലോ അന്നര കിലോ അറച്ചോള്ളൂ അപ്പോഴ
ആ ആ
ഞാൻ വെള്ളിയാച്ചേ പോയി കന്ന് വായി പോന്നന്
ആ ശെരി നിങ്ങളങ്ങനെ പള്ളി പള്ളിയിലൊക്കെ പോവോ
ഏഎ
അത് ശരി.
പള്ളി പോവണ്ടാ.
ആഹ.
കൂരി ഇത് വാങ്ങിയാടെ കൂരി ആണ് മണിന്. ഹസ്ബന്റിന് അപ്പോ കൂഴിയാങ്ങി. മറ്റേ ഇറച്ചി ഭയ. മറ്റേ ഇറച്ചി ഞാൻ കൊറച്ച് വെച്ചിട്ടോളേ. പിന്നെ കല്യാണ ഇണ്ടായ്ന്. അപ്പ രണ്ടിസം കല്യാണത്തിന്റെ പിന്ന
ന്ന ങ്ങൾ കട്ടാക്കിട്ട് ഒന്നും കൂടി വിളിക്കുവോ.
ആഹ ന്നോക്കെ ക്കെ.
ആക്കാട്ട.